ആ അതൊന്നും കേൾക്കണുവില്ല അതൊന്നും, ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടാ
ഓ, കേൾക്കുന്നുണ്ട്
ആ
ഹലോ അവിടെ കേൾക്കുന്നുണ്ടോ
ആ കേൾക്കുന്നുണ്ട്
ആ
കഴിച്ചാ
ഓ കഴിച്ചു ഫുഡ് കഴിച്ചു, നിങ്ങള് കഴിച്ചോ
ഓ കഴിച്ചു
ആ, കേൾക്കുന്നുണ്ട്
നിങ്ങള് കഴിച്ചോ
ഓ കഴിച്ചു
ഉം
ഉം ഇപ്പ എവിടെയാണ് ഹലോ
ആ പറയൂ
എന്ത് കഴിച്ചുന്ന്
ഹലോ പറയു മാഡം
എന്ത് കഴിച്ചൂന്ന്
കഴിച്ചത് ഞാൻ പൊറോട്ട പൊറോട്ട ബീഫ് റോസ് റ്റാ കഴിച്ചത്
റേഞ്ചില്ലേ ഏ
ഹലോ അവിടെ റൈ
ഇവിടെ ചോറ്
അങ്ങനെ
ഹലോ
ഹലോ
ഉം വീട്ടിലാണോ
ഓ വീട്ടിലാ
ഉം എന്ത് ചെയ്യ്ണ് എന്ത് ചെയ്യണ്ന്ന്
ഇങ്ങനെ ചുമ്മ ഇരിക്കുവാ
ഉം കുട്ടികളെല്ലാ
വീട്ടിലാ
ഹലോ കേൾക്കുന്നുണ്ടാ
കേക്കുന്നുണ്ടോ
ആഹ്
ആഹ് കേൾക്കുന്നുണ്ട് ഇടക്കിടക്ക് വിട്ട് പോണ് ഹലോ ഹലോ
അവിടെ എന്തുവാ കഴിക്കാന്
ഇവടെ ചോറും പരിപ്പ് കറിയും
വീട്ടിൽ ആരൊക്കെ ഉണ്ട്
വീട്ടില് ഉമ്മ വാപ്പാ ഞാന് കുട്ടി വേറെ ആരും ഇല്ല
അങ്ങനെ അവിടെ മരങ്ങളൊക്കെ നടാറുണ്ടോ ഇവിടെ ഇവിടെ ഉണ്ട് ഉമ്മയുണ്ട് പെങ്ങള് ഹസ്ബൻഡ് കുട്ടികളൊക്കും ഉണ്ട്
ഉം
എന്തൊക്കെയാ മരങ്ങൾ നടാറ്
മരങ്ങളല്ല ചെറിയ ചെറിയ തെെയകൾ
തൈകൾ ഓക്കേ
അവിടെ
എന്തെങ്കിലും വിശേഷം നല്ല വിശേഷം എന്തൊക്കെയ ജോബിന് പോണണ്ടാ
ഇല്ല നിങ്ങ വല്ല പോണ്ടോ
ഓ നാൻപം പണിക്ക് പോയിട്ട് വന്ന് കേറിയതേ ഉള്ളൂ
ആഹ് എന്താ ജോലി
ഞാൻ ഹോട്ടൽ പണിയാണ് ഹോട്ടൽ ഫീൽഡിലാ നിക്കുന്നത് വെയ്റ്ററായിട്ടാണ് നിക്കുന്നത്
ആഹ്
രാവിലെ എത്ര മണിക്ക് പോവും
രാവിലെ എട്ട് മണിക്ക് പോകും രാത്രി ഏഴര എട്ട് മണിയാകുമ്പോ വീടെത്തും
വീട്ടിലുള്ളവരൊക്കെ ഒറങ്ങിയാ
ഏഹ്
ഹലോ അവരൊക്കെ ഉറങ്ങിയാ
ഓ വിട്ട്കാരക്കെ എല്ലാരും ഒറങ്ങി
നിങ്ങള് ഒറങ്ങാൻ ടൈംമായില്ലേ
ഏഹ്
വേറെ
ഹലോ
ഹലോ
പറയ് കേൾക്കുന്നുണ്ടോ
ആഹ്
ഹലോ ഉം ഇവിടെ നെറ്റ് റ്റ്വർക്ക് ചെറിയ പ്രോബ്ലം ഉണ് ഹലോ കേൾക്കുന്നില്ലേ
ഓഹ് കേൾക്ക്ന്ന്ണ്ട്
ഹലോ ആഹ് അങ്ങ്
ഓഹ് കേൾ
ഉമ്മക്ക എന്ത്‌ക്കേ ആ ഉമ്മ
എല്ലാരും ക്കെടന്നു
ഏഹ്
എല്ലാരും കെടന്നു ഹലോ
ഹലോ കേൾക്കുന്നില്ല
ഇപ്പൊ കേൾക്കുന്നുണ്ടാ ഹലോ
ഹലോ
പറയ് ഹലോ ഹലോ കേൾക്കുന്നുണ്ടാ